ആഹ
കേക്കുന്നില്ലേ ആഹ കേക്കണ്ട് കേക്കണ്ട് ഫുഡ് ഒക്കെ ആയോ റേഞ്ച് റേഞ്ച് ഇവിടെണ്ടല്ലോ ഇവടെ ഫൈവ് ജി ഉണ്ടല്ലോ ഞൻ ഞാനിപ്പതാ ചിന്തിച്ചേ എന്തെപൗടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും വിചരിച്ച്
ആഹ ഞാാനിങ്ങനെ പറയണണ്ട് ഇനി ഒന്നും കേൾക്കണില്ലേ ഇനി നേരത്തെ പിന്നെ ഞാൻ ഫോണ്ക്ക് നോക്കിയ ഞാൻങ്ങനെ വർത്താനം പറയണ്ട് മറുപടി ഒന്ന് കിട്ടാഞ്ഞിട്ട് ഫോണക്ക് നോക്കിയത
ആഹ എന്നാ സ്വാഭാവികയിട്ടേ ഇത് അത്തപ്പ ഞാൻ അലോ അലോന്ന്ങ്ങ പറേണ്ട എത്താ ഇത് കിട്ടാത്ത റബ്ബെ വിചാരിച്ച റേഞ്ച് ഇല്ലോടുത്തക്ക് ഇല്ലാ നോക്കുമ്പോ റേഞ്ചും ഉണ്ട് പ്രശ്നൊന്നുമില്ല പിന്നെ എന്ത ഇപ്പത് വിചാരിച്ച പോഞൻ നോക്കുമ്പോെ കക് ആായിരുന്നു
ആഹ് അങ്ങനെ തന്നെ മക്കള് വന്നോ
മക്കളെത്തിട്ടില്ല മക്കള് അയാളൊക്കാത്ത ലോകത്തോടെ ടിീ വി വണ ആഹ അവള് ചായൊടൊക്കെ കഴിഞ്ഞകാണ്ട് പോയതാണ് അല്ല ടി വി ആണാണ് ഞാൻപ്പ അവി പോയാണ്ടൊന്ന് വന്നു നമ്മള തൊട്ട അടുത്ത് തന്നെയാണ്
ഏഹ് ഹസ്ബൻഡന് എന്താ പണി
ഹസ്ബന്ഡ് വീടൊക്കെ കോണ്ടാക്ട് എടുക്കൂല
ആഹ് ആഹ്
തേപ്പം എല്ലാ സംഭവങ്ങളും വീട് ഫുള്ളായിട്ട് കൊണ്ടാക്കി എടുത്ത് ആ ഒന്നിച്ച് ഒരു മൂന്നാല് പണിക്കാാര് കൂടിക്കാണ്ട് അല്ല നാലഞ്ച ആൾക്കാരുണ്ട് അവ എല്ലാരും കൂടിക്കാണ്ട് എടുത്ത കാണ്ട്
ആ ഒന്നിച്ച് കരാറെ എടുക്കാവൂല്ലേ
ആഹ് ഒന്നിച്ച്ച് കരാർ എടുക്കും
അപ്പൊ നിങ്ങക്ക് വീട് പണിക്ക് എളുപ്പ ആക്കുവല്ലോ
ഉം ഞങ്ങള വീട്പണിയൊക്കെ ഓലെ തന്നെയാണ് ഓര
എല്ലാ പണും കഴിഞ്ഞോ
ഓലന്നല്ല
ആഹ് ഉം
എന്താങ്ങ ഫുഡൊക്കെ ആയോ ചോറൊക്കെ ആയോ ആ വീടിന്റെ പണിയച്ച ഏഹ് വീടിന്റെ പണി അയച്ചാല് ആഹ വീടിന്റെ പണഴച്ചാല് അടുക്കള മാത്രം അത്രേ ഡോർ വെച്ചിട്ടുള്ളൂ ഇ ഡോറുകളൊക്കെ ഉണ്ട് അതുപോലെ ചെയ്യൂലല്ലോ
ആഹ് ആഹ്
കൊൽക്കില്ലല്ല അതോണ്ട്അതാവട കടന്നു
ആഹ്
അല്ലാത്തക്കട കഴിഞ്ഞു
ആഹ അടിപ്പണിയൊക്കെ കഴിഞ്ഞല്ലേ ഹലോ
അ ആ
ഹലോ
കേൾക്കുന്നില്ലേച്ചാ
എന്ത കേക്കണണ്ട് ഇപ്പൊ
ഏർ ഇടക്ക് മുറിഞ്ഞു പോണ് എനിക്കന്ന് റേഞ്ച് പ്രോബ്ലം ആയിരിക്കൂട്ടെ ഏ ഏ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും പറയൂ
ആ ഹ ആഹ
ഇ സൈറ്റ് ഇഷ്യു ആണതേ നമുക്ക് സൈറ്റ് ഇഷ്യൂ ഇല്ലോണ്ട് ആഹ് എന്താ എങ്ങനെയന്ന് പറയാൻ പറ്റില്ലറ ഇതിന്റെ പ്രോബ്ലം ആണ് അല്ലാത്ത പ്രശ്ന അല്ലപ്പൊ
ആഹ്
അതാണ് സംഭവം
രാത്രികക്കിിന വേറെ ഭക്ഷണ വേണോ
ട്ട്െത് വ അങ്ങനെയൊന്നുമല്ല ഒക്കെ ഉച്ചയ്ക്ക് ഒറ്റടിക്ക് കണ്ടാക്കി
എന്താക്ക ആഹ മതിയല്ലോ
ആഹ അല്ലാതെയൊന്നും കയ്ൂല അമ്മക്ക്േ
ആഹ ആഹ
അല്ലാതെയൊന്നും പറഞ്ഞാൽതി നടക്കൂല ഈ മക്കളെയും കൊണ്ട് അല്ല എന്റെ വീട് കുറച്ച്ു പോവാണ്ട്
ആഹ
എന്നെ വിളിച്ച രണ്ടുിവസ ആാരണം
ഉം
ആഹ
പ്പ ഉ മുൂപ്പരുതോ മുൂപ്പത്താര വടക്ക
എങ്ങനെ
എന്റെ ഹസ്ബൻറിന്റെ തറവാട് എടുത്ത
ഞാനാണ് ചെറത്
ഉഹ
എനിക്ക് പുതിയ വീടൊക്കെ കഴിച്ചി ഞ ആഹ വീട് വെച്ചോഴിച്ചാല് ആദ്യ മൂത്തച്ന്മാര് വേറെ പോയി
ആഹ
ഇങ്ങട്ട് അതിന് ശേഷം ഞങ്ങള്ൾ റവാട വീട് പൊളിച്ച് റെഡി ആക്കിട്ടോ ആ വേറെ വെച്ചു വേറെ വെച്ച് ഏകദേശം രണ്ട്ൂ രണ്ട് മൂന്ന് വർഷ ആപ്പോ അയിക്കൂടെ ഒരു നമ്മളെ സാധാ ഗ്രീൻഫീൽഡ് ഹൈവേന്റെ റോഡ് വന്നു ഹൈവേ റോഡ് വന്നു അയില് ഞങ്ങളിപ്പോൊ അവിടുന്ന് ഞങ്ങളൊക്കെ പരിപ്പിച്ചു അയിുള്ള പൈസയൊക്കെ തന്നിട്ട് അവര് ആ വീട് ഒലുവ ഞങ്ങിപ്പോ പുതിയ സ്ഥലം എടുത്ത് ഇവിടെ പാർത്തിട്ട ഇപ്പ ഒന്നര വർഷമായി
ആ അപ്പൊ അയിന്റെ പൈസ മുഴുവൻ തന്നല് നമ്മള് പൊറത്ത് കൊടുക്കുന്നതിന്റെക്കെ എത്ര വില കിട്ടിയോ
ആ ഞങ്ങൾക്ക് ഞങ്ങ അവിടെ കിട്ടണ ആ റേറ്റിന് കിട്ടി സ്ഥലത്തിനും വീടിനുംള്ള പൈസ കിട്ടി പക്ഷെ എന്നാലും നമ്മള് വീട് ണിയല്ലേ വട്പണി തീർന്നിട്ടില്ലല്ലോ ഈ പണികളൊക്കെ ടെ ബാക്കിയ ആയി അതുകണ്ട് അതിനുള്ള പൈസ സള്ളൊനി
ആഹ്
വീട് പണിയാണ് എന്നല് നമ്മക്ക് ഓരോ ദിവസം തോറും നമ്മള് വീട് കയറ്റും തോറും സാധനങ്ങള് കൂടല്ലേ എമൗണ്ട് ഇങ്ങനെ ഓരോ സ ക ആഹ് ഒരു കമ്പി വാങ്ങണെന്നുണ്ടെങ്കിൽ ആ കമ്പിക്ക് വര റേറ്റ് ആണ് കൂടി വരല്ലേ അപ്പൊ നമ്മള് തിക്ക് വീട് കഴറ്റിയ ആ എമൗണ്ടിൽ തായാലും നമ്മക്ക് കഴിക്കാൻ കഴിഞ്ഞല്ല
ഉ ഓരോ വർഷം കൂടുമ്പോഴും കല്ലിനായാലും സിമെന്റിനായാലും എല്ലാത്തിനും കമ്പിക്കൊക്കെ വെല കൂടിക്കൂടി വരില്ലേ
അതന്നെയണേ നല്ല റേറ്റ് ആണേ അത് ചെറിയ റേറ്റ് ഒന്നുംല്ല കൂട്ട്ണത് നല്ല റേറ്റ്ന്നെ കൂടുന്നുണ്ടല്ലോ ഓരോ സാധനത്തിനും നല്ല നല്ല റേറ്റുകൾ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ആ വീട് പണി ഇങ്ങനെ റഹത്തായി ഇങ്ങെ ഇരിക്കുകാണ്ണെ ബാക്കിയുള്ള പണികളൊക്കെ കണ്ടിട്ട് വന്നാലും
ആഹ് എത്ര ഇപ്പ വീട്പണി കഴിഞ്ഞിട്ട്
ഞങ്ങത് ഒന്നര വർഷം ആഹ്
ആഹ്
ഒ ഒന്നര വർഷയത്പ്പോ ക്ഷെന്നാ വീട് പണിയിൽ ഇങ്ങുണ്ട് ഒരുപാട് തീർക്കാൻ ഇങ്ങുണ്ട്.
എന്നാലും ഇങ്ങനൊയതിന് അലഹംദി ലില്ല വരെ വീടായില്ലേ എല്ലാരും ഒരു സ്വപ്നല്ലത്.
അതന്നെ അങ്ങനെ. ആഹ് അങ് അങ്ങന ഒോക്ക്പ മക്കൽ- അൽഹംദുലില്ല റാഹത്തന്നെയാണ് അറിഞ്ഞാൻ പിന്നെ ആദികത്തെ വീട് പറഞ്ഞാ ഞത് ചെറിയ വീട് യിരുന്നു അടിൽ രണ്ട് റൂമ മാത്രേ ഉള്ളൂ അന്- പ്പക്കെ രണ്ട് രൂ മം രണ്ട്- ആദ്യ ഒരു കിച്ചനെ ഉള്ളൂ ഇനി ഇപ്പ രണ്ട് കിച്ചണും പിന്നെ ഇപ്പ എല്ലാ സൗകര്യമായിരുന്നു കേ വീടി
മേലക്കെ ഉണ്ടോ?
ഇികൾ മാത്രൽക്കുംണ്ട് മാമക്കള ആയതുകൊണ്ട് മോൾക്ക് കൊടുക്കുമ്പോ തന്നെയ മോളുണ്ട് സിറ്റ്ഔട്ടും ഹാളും രണ്ട് റൂമും രണ്ട് ബാത്ത് റൂം
ഉം നോക്കാൻ നല്ല പണിയാണല്ലോ അപ്പം
ഉം നോക്കാൻ നല്ല പാടാണേ
ആഹ് മേലക്ക ഒന്നും തുൊടക്കോ
ചെറിയ മറ്റൊന്നും മോള് പോവില്ല ഒക്കത്തിന് പേട ചെറിയ മക്കളല്ലേ അവർക്ക് മോള് പോ കിടക്കൊക്കെ പറമക്ക് ഭയങ്കര എല്ലാരും ഒരുമിച്ചമ്മണ്ടാല ആ ഇല്ലെങ്കി ഞങ്ങൾ എല്ലാരും ഒരുമിച്ചരു റൂമിൽ കിടക്കും ഇല്ലെങ്കിൽ പോലും മമാരു അടുത്ത് ക കടക്കും മ്മാക്ക് ഭയങ്കര പേടിയ മ്മറ്റക്കൊന്നും കിടക്കൂല
ഉമ്മാക്ക് ഒറ്റയ്ക് കടക്കന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഭയങ്കര ഞാൻ അറിയ എന്താ പിന്നെ പേടിച്ച അപ്പ എന്താ ചെയ്യാറ ഇനി അഥവാ മക്കളൊക്കെ വീട്ടിന്റെ വീട്ട- ക്ക് പോയിന്ന്ഞ്ഞസ്കൂൾ മദ്രസ ഒന്നും ഇല്ലാഞ്ഞാല് അതവ നമ്മുക്കുണ്ടാവോ മക്കക്ക് ണ്ടാവലോ പൂതി നമ്മളെ വീട്ടിലൊന്ന് പോയിക്കാനൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാല് ഇമ്മ പിന്നെ മുത്തച്ഛന്മാരോടക്ക് കുട്ടികളല്ല പരിക്ക് പോകവും ഇമ്മ ഇവിടെ ഒറ്റക്ക കടക്കാൻ ഭയങ്കര പേടിയാ ഉപ്പല്ല ഇപ്പ മരിച്ചിട്ട് ഞങ്ങ അവിടുന്ന് പോരുന്നന്റെ ഞങ്ങള്ൾ പോകന്നപ്പോത്തിന് ഇപ്പാന്റെ നാപ്പതായിട്ടള്ളൂ
ഏ ഒപ്പന്നാര മരിച്ചല്ലേ ഹെ
ഇപ്പ മരിച്ചിട്ട് മൂന്ന് വർഷയി ആ ഇപ്പൊ മരിച്ച മൂന്ന് വർഷമായി പക്ഷെ ഞങ്ങൾ വാടക വീട്ടിലും കുറേ ദിവസം വീട്പണി കഴ്യണ്ടേ അപ്പ അതുവരെ ഞങ്ങൾ വാടക വീട്ടിൽന്നെ ഒന്നര വർഷം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്
അ
അവിടെ നിന്നിട്ടുണ്ട് വാടക വീട്ടില്
അ ആ! ഉ
സ്വാതന്ത്രമായി ഇപ്പൊ ഇവിടെ എത്തി ഇപ്പ തായാലും അൽ ഹംദുലിലാഹ റാഹത്തെന്നെ ന്നെയാണ്ന്ന് വിചാരിച്ചുന്നു
ആ
പ്പ പറഞ്ഞാ മതിരി ഒരു സുഖമാണല്ലേ നമ്മക്കായിട്ട് സ്വന്തം വാടക വീട്ടുന്നൊക്കെ ഭയങ്കര അനുഭവ തന്ന കേട്ടോ കാരണം ഒരു വയസ്സന്ന ഇമ്മയിയിരുന്നു അവിടെ നിനക്ക്ത്ചാരിച്ച എന്നോട് ദേഷ്യോ വൈരാഗ്യോ ഒന്നും ഇല്ലാറിം ഞാന് അത് പ്രായമായ ഇമ്മേണ്
എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയൂലേ ആ ഞമ്മുക്ക് നി ക്കു ണോടത്ത് സുഖം ഉണ്ടാവൂല ഓലെ വീടാ അത് പ്രായമായള് പ്രത്യേകിച്ച് അങ്ങനെ നമ്മള് വാടകൊക്കെ നിന്നാ ഓൽ ഓലെ പേരേണ് ഓലതാണ് ഓല്ക്ക് വേറെതൊക്കെ ഉണ്ടാവും ന്നാലും ജ പിന്നെ ഓലെ പയ വീടാക്കരമിത് ഓലെ ജീവിതം തന്നെ ചെലപ്പോ അപരമ്മലെ കാരം
അതാണേയ് ഇത് പറഞ്ഞാല് മ അ അത് ചൊറിഞ്ഞു കൊണ്ടുക്കും ചോയിച്ചാല് മക്കളെ എവിടെങ്കിലിരിക്കും കിക്കാൻ പാടില്ല അതിന്റെ അടുപ്പുംതിണ്ടുമെ പോയി കളിച്ചാൻ പാടില്ല അങ്ങനത്തെക്കെ ഓരോ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ ഒരു ഇരിക്കുണേൽ ഒരു സ്വാതന്ത്ര്യലല്ലോ കുട്ടിക കായാലും ഒരു ഇടങ്ങേറാണല്ലോ അതും ഈ ആൺകുട്ടികളും അല്ലേ ഒരു പന്തളിചിട്ടും ബേ ച്ച് ഞാൻ പറയും ഒന്നും കളിച്ചണ്ടങ്ങൾ ഇങ്ങൾ അടങ്ങിയൊന്ന് മനുഷ്യനെ പറയിപ്പിച്ചാതെ നിന്നാൽ മ ആ അത് പറഞ്ഞ പൊളിഞ്ഞാടാനായ വീടായികുണേയ് ഞങ്ങക്ക് പിന്നെ വാടക
ഇന്റെ മൂത്തച്ചി അങ്ങനെ ഒരു പെരേൽ പാർത്തിനു ഇൻ ക്കറിയ അഹ് അവിടെ ചെതൽ പിടിച്ചികിണ് ഇവിടെ ചെതൽ അങ്ങനെ വന്നിങ്ങനെ പറയും നോക്കികാണ്ട് പെര പൊളിഞ്ഞാടെ ഓൾ പോയിട്ട് വാ ഓൽ അയ്ന്ന് ഇറങ്ങീട്ട് വേണം പൊളിച്ചാൻ ഇന്നാലും വരുമ്പോം ഇങ്ങനെ നൊടിഞ്ഞോണ്ട് ക്കും അതീ പ്രായായ ആൾക്കാരെ സ്വഭാവാണ്
ആഹ് പിന്നെ ഞാൻ ഇടക്കൊക്കെ ഞാനും അല്ല അയിനെ പറ്റെ വിട്ടു കൊടുക്കാതെ നമ്മളെ മക്കളങ്ങനെ പറയുമ്പോ നമുക്ക് ഉണ്ടാവുല്ലോ ഒരു പരിധി ഉണ്ടാവോലോ അത് നമ്മളെ അമ്മായിമ്മാർ പറയാണെന്നുണ്ടെങ്കി പിന്നീം നമ്മൾ കേട്ടക്കും ഇത് ആരാന്റെ പേര്ക്കാർ വന്ന ആരാന്റെ അത് നമ്മള് വാടക കൊടുത്തിട്ടല്ലേ നിക്കണ് നമ്മള് വെറുതെ അല്ലല്ലോ അപ്പൊ എന്റെ ഹസ്ബൻഡിനോക്കെ ദേഷ്യം പിടിച്ചും ഞാൻ വെറുതെല്ലല്ലോ അവിടെ ന്നത് ഇന്റെ മക്കളങ്ങനെ ചെയ്യാൻ പറ്റൂല്ലാ പറഞ്ഞിൻകാണ്ട് അയില് പിന്നെ അവിടുത്തെ ക്കെ വന്നിട്ട് ചീത്തറിം ഇത് നമ്മൾ എത്ര പ്പോ ഞങ്ങൾ പൊന്ന് കഴിഞ്ഞാലും വേറെ വാടകക്കാർ വന്ന്ക്ക്ണ് ഐറ്റങ്ങളി നല്ലോ ചീത്താറിയിം പറയിണ്ട് ഉം അതിപ്പോ ഓലൊരു സ്വഭാവ രീതിയാന്ന് പറയും അതാണതയ് ഇതിപ്പോ അത്രയും വീട അയിന്റെ വീട്ടിൽ നിക്കാണ് പിന്നെ ആ പെണ്ണ് ഇപ്പത്തെ പെണ്ണ് പറഞ്ഞാല് അത് അടിച്ചേരിയെ അല്ല മുറ്റടിച്ച ശെരി ഒന്നും ചെയ്യൂല അതുപോലെ അതിനൊരു കുട്ടിയേള്ളൂ ന്നിട്ട് അയിന്റെ പമ്പേഴസൊക്കെ ഒരു മൂലക്കെ കൊണ്ടേയിട്ട്ങ്ങാട് അത് ഒന്നു കുടിച്ചു അയിന് പിന്നെ ഈ വയസിന്ള്ള പ്രായൾക്കാർക്ക് അങ്ങനത്തെ ഒന്നും പറ്റൂല്ലല്ലോ നമ്മൾ അങ്ങനത്തെ പ്രവർത്തിയൊന്നും ചെയ്യാനും പാടില്ല ആ ഞാൻ പറയാ അങ്ങനത്തെ പ്രവൃത്തിയൊന്നും ഒരിക്കലും ചെയ്യാനും പാടില്ല അറിഞാൽ കാരണം ഒരു പമ്പേഴ്‌സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടുമ്പോ അയിനിപ്പൊ എത്രത്തോളം എടങ്ങറണ്ടാവും ആ ഇമ്മാക്ക്
ആ
ഭയങ്കര ഇടങ്ങാറുണ്ട അന്റെ വീടല്ലേ ആഹ് ഓലിപ്പൊ വാട കൊടുത്തു ഓലേ വീട് ഓലിപ്പോ സുരക്ഷിതാക്കി കൊണ്ടടക്കല്ലേ ഏത് പൊളിഞ്ഞാടാനായ വീടായാലും ഇപ്പൊപ്പോ അയിമന്നില്ല വരുമാനം പക്ഷെ അയിന് വരുമാനം അയിന് കിട്ടൊന്നൂല്ല ഇങ്ങട് വന്നാണ്ട് പറയും ചെയ്യും ഞാൻ ഇങ്ങനെ പറയണ്ട് പക്ഷെ ഇൻക്കാരും തരോന്നൂല്ല പൈസാ
ഏ
മകം വാങ്ങും മകം വാങ്ങും ഒരു മക ഒരു മകളും ഉള്ളൂ മകം വാങ്ങി കീസിലിടും ന്നാലും ഇതങ്ങനെ കടന്നലാക്കാവും.
ഇന്നായിക്കോട്ടെ ഞാൻ കുർച്ചയിഞ്ഞിട്ട് വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ന്നാ ശരി